ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ണ്ട്. എന്തൊക്കെ ണ്ട് സുഖല്ലേ?
ആഹ് സുഖായിട്ടിരിക്കിന്ന്. എന്ത് ചെയ്യുന്നു രാവിലെ ഭക്ഷണൊക്കെ കഴിച്ചോ?
ഓഹ് ഭക്ഷണൊക്കെ കയിച്ച്. ഇങ്ങളയിച്ചില്ലേ?
ആഹ് കയിച്ച് കയിച്ച് കയിച്ച് കയിഞ്ഞ് ബാക്കിള്ള പണി തൊടങ്ങ്ന്ന്.
ആഹ് മായൊക്കെണ്ടോ
ആഹ് മഴ ഇന്നിപ്പം വെളുപ്പിനെ ഒന്ന് പെയ്തു അത് കഴിഞ്ഞ് പിന്നെ പെയ്തിട്ടില്ല
ആഹ്
അവിടെ എങ്ങനെയാ മഴയുണ്ടോ
ഇല്ല എവിടെ അതേപോലെന്നെ രാവില ഒന്ന് പെയ്ത പോയി
ഉം പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പൊ തന്നെയാണോ
എങ്ങനെ
വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നിട്ട് ഇപ്പൊ തന്നെയാണോന്നല്ലെങ്കിൽ
അല്ലെ എൻ്റെ വീട്ടില് ഉമ്മണ്ട് ഇപ്പണ്ട് ബ്രദറ് സ് രണ്ട് സിസ്റ്റേഴ്സ് ഇണ്ട്
മാരേജ് കഴിഞ്ഞാണോ
മാരേജ് കഴിഞ്ഞതാണ് അവിടെ ഇമ്മീ ഇപ്പിം രണ്ട് അനിയമാരു ഉണ്ട്
ആഹ് കുട്ടികളൊന്നും ആയില്ല
ഇല്ല
ആഹ് ഇത്ര നാളായി കല്ല്യാണം കഴിഞ്ഞിട്ട്
രണ്ട്
അതെ എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ച് കൊല്ലം ആവുന്ന് രണ്ട് കുട്ടികളുണ്ട്
ഓ
ഇനിപ്പൊ ഒരാള് സ്കൂള് പോയി ഒരാൾ ഇവിടെ ഉണ്ട് അങ്കനവാടി പോകാനായിട്ട് ഇന്ന് ടീച്ചർല്ലാന്നൊണ്ട് ഇയാള് പോയില്ല
ആഹ്
വേറെ ടീച്ചർ ആയൊണ്ട് പരിചയ ഇല്ലാത്ത ടീച്ചറിന്റെ അടുതിരിക്കില്ലല്ലോ
അയിശെരിയാ
ഉം അങ്ങനെ പോയില്ല അപ്പൊ അങ്ങനെയിരി ഇരിക്കുന്നുണ്ട് അവടെ അനങ്ങാതെ
അനങ്ങാണ്ടെ ഇരിത്തിയേക്കുവ ഇത്രയും നേരം കൊറച്ചൂടി കഴിഞ്ഞ ഇനി വയലന്റ് ആകോന്ന് അറിയില്ല
ആഹ് ഇങ്ങളൊറ്റെക്ക
ആഹ് ഞങ്ങളൊറ്റയ്ക്കാ ഞാനും ഹസ്ബൻറും പിള്ളേരും മാത്രേ ഉള്ളൂവടെ
ഓഹ്
ഞങ്ങളങ്ങ് ജോലിയുടെ ആവശ്യത്തിനായിട്ട് വീ ആഹ് ഹസ്ബൻഡിന്റെ വീട് വീട്ടിന്ന് മാറിയതാ ഇച്ചിരി ദൂരെയാ ഹസ്ബൻഡിന്റെ ജോലി അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി എപ്പോഴും വന്നും പോക്കും ഇച്ചിരി പാടായിരുന്നു അതുകൊണ്ട് ഞങ്ങള് അങ്ങോട്ട് റെന്റിന് മാറിയതാ
ഓഹ് എന്റെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ടോ
വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല ഇതുപോലെ ഓൺലൈൻ വർക് ഇന്തേലൊക്കെ മാത്രേ ചെയ്യുന്നുള്ളൂ വീട്ടിൽഇരുന്ന് ചെയ്യാൻ അങ്ങനെ പറ്റുള്ളൂ ഇത് ചെറിയ കുട്ടികളല്ലേ അതുകൊണ്ടാ
ആഹ്
അറിവായ കുഞ്ഞുങ്ങളാണെങ്കിൽ കുഴപ്പില്ലരുന്നു നമുക്ക് പോയിട്ടൊക്കെ വരാർന്നു
ആഹ്
അതെങ്ങനെ പറ്റാത്തോണ്ട് ഓൺലി സ്റ്റാറ്റസ് വർക്കൊക്കെ തന്നെ കൂടുതല്
ആഹ്
അല്ലെ പിന്നെ എന്തേലും പ്രൊമോട്ടിങ് അങ്ങനെ എന്തേലെക്കെ പ്രൊമോഷൻ വർക്ക് ആഹ് പിന്നെ ഏതേലും സാനങ്ങള് സെയിലാ ക്കി കൊടുക്കുമ്പോ നമുക്കയിന്റെ കമ്മീഷനെക്കെ കിട്ടുവല്ലോ
ആഹ്
അങ്ങനെയെക്കെ
ആഹ്
അങ്ങനെ ഒരു വർക്കല്ല കൊറേ വർക്ക്ണ്ട് മൊത്തത്തി കൊഴ ആഹ് കൊഴഞ്ഞട ക്ക്ണെ പരുവത്തിലെ എല്ലാം ഉണ്ട് സ്റ്റാറ്റസ് വർക്കാണ് കൂടുതലും
ആഹ്
വ്യൂസൊക്കെ നോക്കി അങ്ങനെ ചെയ്യ്ന്ന വർക്ക് ഇപ്പ ഈ വ്യൂസ് അന്സരിച്ച് നമുക്ക് പേയ്മെന്റ് കിട്ടും വ്യൂസ് ഒപ്പി ക്ക്ണതാണ് അതിലും വല്ല്യെ പണി
അല്ലെ ചെലോലൊക്കെ മെസ്സേജ് അയക്കെല്ണ്ട് സ്റ്റാറ്റസ് നോക്കോ നോ
ആഹ് അതെ അത് വ്യൂസ് ആകണോര് ടൈമ് വരെ നമ്മള് നോക്കി ഇര്ന്നിട്ട് വ്യൂസ് ആയില്ലെങ്കി പിന്നെ ഞമ്മക്കത് വെക്ക്ന്നോണ്ട് കാര്യായില്ലല്ലോ നമുക്ക് ലാഭം എന്തേലും വേണ്ടേ അത് വെക്ക്ന്നോണ്ട്
അപ്പ എങ്ങനെ എത്രെ കിട്ടാ
സ്റ്റാറ്റസ് വെച്ച് കഴിയുമ്പം പലതിനും പല റേ റ്റാ ഒരു സ്റ്റാറ്റസിന് ഒരു രൂപ വെച്ച് കിട്ട്ന്നവുണ്ട് രണ്ട് രൂപ വെച്ച് കിട്ട്ന്നെണ്ട് പിന്നെ ഒരു ദിവസം മൂന്ന് നാല് സ്റ്റാറ്റസ് ഒരെണ്ണത്തി തന്നെ വെക്കാന്ള്ളെ ഇണ്ട് പിന്നെ പ്രോഡക്റ്റ് പർച്ചേസെയ്ത് വെക്കാന്ള്ളേണ്ട് പിന്നെ അതുപോലന്നെ നമുക്ക് ഒന്നും ഇൻവെസ്റ്റെയ്യാതെ ഉള്ളതും ഉണ്ട്ട്ടോ ഇൻവെസ്റ്റ്‌ ചെയ്യാതെയുള്ളതാണ് കൂടുതലും ഞാൻ ചെയ്യ്ണത് അങ്ങനെ ഇള്ളതെ നോക്കാറ്ള്ളു അതെ അതാവുമ്പോ നമ്മടെ കയ്യിന്നൊന്നും പോവില്ലല്ലോ
ആഹ് ഇങ്ങട്ട് കിട്ട്ണ പരിപാടിയല്ലേ ഞാനും അങ്ങത്തെക്കെ നോ ക്കല്ണ്ട് പക്ഷേ ഒ സാധാരണ ഒക്കലില്ല ഒന്നും അങ്ങട്ട്
ആഹ് നമുക്ക് ലാഭം എന്തേലും വേണ്ടേ
ആഹ് ഞാന് ചെറിയൊരു സ്റ്റാറ്റസ് വർക്ക് ചെയ്യ്ണ്ട് വേറെന്നും ചെയ്യ്ണില്ല
ആഹ്
അയിന് എപ്പളേലും കിട്ട്മ്പോ കിട്ടിയാ അത് മതീയറിം
എത്ര വ്യൂസ്ണ്ടാവും അപ്പൊ ഒരു ദിവസം
അത് വ്യൂസ്ന് അന്സരിച്ചല്ല അത് വെച്ചാ മതി
വെച്ചാ മതി
ആഹ് ഒര് സ് ഒര് സ്റ്റാറ്റസിന് ഒരു രൂപ ഇപ്പ ഈ ഇൻസ്റ്റേല് അമ്മക്ക് ഫോളോവർക്ക് ഇണ്ടെങ്കില് അങ്ങനെ
ആഹ് അത് പോലത്തെ ഒരു വർക്ക് ഞാനും ചെയ്യ്ന്നുണ്ട് ഇൻസ്റ്റാ ഫോളോ ഫേസ്ബുക്ക് ഫോളോ പിന്നെ കമന്റ് ലൈ ക്ക് ഷെയറ് അങ്ങനേള്ളൊരു അതിന്റെ ഞാനും ഒരെണ്ണം ചെയ്യുന്ന്ണ്ട് ചെലപ്പം അതന്ന്യായിരിക്ക്യും അങ്ങനെ ആഹ് ഒന്ന് രണ്ട് വർക്ക്ണ്ട് അതിന്റെന്നെ
ആഹ് കൊറേ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പം വിചാരിച്ചും ചെയ്താലോച്ചും ചെല പോസ്റ്ററ് ഒക്കെ ഒരു പോസ്റ്റ് റെന്നെയ്ക്കാരം ഡെയ്ലി വെക്ക അപ്പ പിന്നെ നമ്മക്കെന്നെ ചടപ്പാവും ഇങ്ങനെ കാണുമ്പം
ആഹ് നോക്കുന്നവരിപ്പം നോക്കി നോക്കി മട്ത്ത് കാണും
ആഹ് ശരിക്കും ഞാനൊക്കെ ഞാനൊക്കെ വിചാര്ച്ചും ഞാനൊക്കെ വെക്കാണ്ന്ന്ണ്ടെങ്കി ഇൻ്റെ സ്റ്റാറ്റസ് കാണ് ണോലൊക്കെ ഇന്നെ പിരാവും കാരണം ഡെയിലി ഒരേ സ്റ്റാറ്റസ് ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് വെക്കലില്ല ഞാൻ ഇൻക്കിഷ്ടപ്പെട്ടത് എപ്പളേലൊക്കെ കാണ്ണൊക്കെ വെക്കും അങ്ങനെ പിന്നെ പാവങ്ങളെ ടീമ്സ് സ്ള്ളാ ഇതൊന്നും ഇൻ്റീലില്ല കാരണം ഞാനിപ്പോ ഡിഗ്രിക്ക് പഠിയ്ക്കാണ് അപ്പം ഇൻ്റെ കോണ്ടാക്ട് ഫുള്ള് സ്റ്റുഡൻസാ വര്ണത്
അപ്പ ആഒര് ലെവല്ള്ളാലൊന്നും വാങ്ങൂലല്ലോ അങ്ങനെ സാധനങ്ങളൊന്നും അപ്പ ആ ഒരു പ്രശ്നം വെര്ണ്ട് അപ്പം ഞാൻ അങ്ങനെ വെക്കലില്ല
ആഹ് ചെല പിൾ ആ ഇങ്ങനെ ഇതുപോലെ സ്റ്റാറ്റസൊക്കെ വെക്ക്ണ കണ്ടാ കളിയാക്കാെക്കെ ചെയ്യും ഇപ്പം പഠിയ്ക്ക്ന്ന കൂട്ടത്തിലൊക്യാണെങ്കിലേ അല്ലാത്തയാണെങ്കി പ്രശ്ന ഇല്ല
കൊറേ ടീച്ചേഴ്സിനൊക്കെ ഹൈഡാക്കി വെക്കും ആഹ് കണ്ട് ഇജാര്ച്ചൊര് ന്നൂണ്ടായിട്ടല്ല പക്ഷെ നമ്മളൊര്ത് ഇതാകണ്ടല്ലോച്ചാണ്ട് കാരണം നമ്മള് കൊറച്ച് സ്റ്റാഡേർഡ് ഒക്കെട്ട് നി ക്കല്ലേ അപ്പം പിന്നെ പോണ്ടാച്ച ഇതെന്താക്കാട്ടണ്ടായിരിയ്ക്കും
ആഹ് അതെയതെ
ആഹ് ഞാൻ വെയ്ക്കുമ്പൊക്കെ കാെറെ സ്റ്റാറ്റസ് ഒക്കെ വെക്കാണ്ടെങ്കില് ഞാന് ഇന്റെ ക്ലാസ് പഠിയ്ക്ക്ണ കുട്യേളൊക്കെ ഹൈഡാക്കെയ്ക്കും പഠ്ച് കയ്ഞ്ഞതോക്കെ പക്ഷെ ഇപ്പം പഠിക്ക്ണോട്ത്തൊക്കെ ഒയ് വാക്കിക്കാണ്ട ഞാൻ വെക്കാ
ആഹ് അതാവുമ്പ പിന്നെ പ്രശ്നയില്ലല്ലൊ ആരും കാണില്ലല്ലോ
ആഹ് പിന്നെ ചോയ്ക്കാനൊന്നും വര്ലല്ലോ മറ്റേ ചോദ്യാവും എന്താപ്പ അങ്ങനെ വെക്ക്ണത് ഇങ്ങനെ വെക്ക് ണൊക്കെ ചോയ്ച്ച് വരും
ആഹ്
പിന്നെ ചെലോൽക്കറിം ഇങ്ങനെ ചെയ്യ്ണ്ട് കാരണം ഞാന് ഡെയിലി ഓരോര്ത്തര് ക്ക് ഓരോ മെസേജാണ്ടി ഇതിനൊന്ന് ലൈക്ക് ഇട് ഇതൊന്ന് സ്റ്റോറയ്ത് ഇതൊന്ന് നോക്ക് ഇതൊക്കെ അങ്ങനൊക്കെ പറിമ്പം ഇന്നോടോയ്ച്ചും അഅ് ജ്- തൊടങ്ങി അൻ്റൊരിത് അറിം
ആഹ് ചെല ഫ്രൻസിന് ഇഷ്ടപ്പെടില്ല അതും
ആഹ് ഞാന് ൻ്റെ അട്ത്ത ഫ്രണ്ട്സിനോട് പോയി പറിം ന്നട്ട് ന്നെ ഇട്ട് ങ്ങനെ ആക്കും അപ്പം പറിം ഇങ്ങനെ പൈസട്ടും ആഹ് യി ന്നാ ആ പൈസിം ഞാൻ ചെയ്തീന്ള്ള പൈസീം ഇൻക് തന്നാളാറിം
എൻ എനിയ്ക്കി കൊറെ ഫ്രണ്ട്സ് ച്ച് ഇതുപോലെ ഒണ്ട് അതുകൊണ്ട് ഞാന് അവരോടൊന്നും പോയി ചോയ്ക്കില്ല അല്ലാതെ നമ്മളെ ഗ്രൂപ്പ് ക്രിയേറ്റയ്ത്ട്ട്ണ്ട് അങ്ങനെ ഉള്ളവരോട് മാത്രേ പോയി ചോയ്ക്കൊള്ളൂ അവര് അല്ലാതെ ഫ്രണ്ട്സ് ഉം യൂ ഓ ആകുന്നുണ്ട് ചെലരൊക്കെ പക്ഷെ നമ്മളൊന്നും ചോയ്ക്കൊന്നുല്ല അങ്ങോട്ടൊന്നും ചോയ്ക്ക്യാനൊന്നും പോവൂല അങ്ങോട്ട് ചോയ്ക്ക്യുമ്പത്തേക്കും അവർക്കും ഒരു എന്തോ പോലെയാണ് നമുക്കും ഒരു ബുദ്ധിമുട്ട് അവർക്ക് അങ്ങനെ ഒരു വർക്കില്ല അവർക്ക് എന്താണ് മന്ത്ലീ സാലറി കിട്ട്ന്ന വർക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് അവര് അങ്ങനെ പോവുന്ന് നമുക്ക് അതുപോലെ അല്ലല്ലോ കുഞ്ഞുങ്ങളെ നോക്കി നമ്മളിരിക്കുന്ന്ണ്ട്
ശെര്യാണ് വീഡിയൊക്കെ ഇടുമ്പഴേ പക്ഷെ അമ്മക്ക് അമ്മളെ അവസ്ഥയല്ലെ ഞമ്മക്കല്ലെ അറിയൊള്ളു
അതെ അവര് അവരുടേതായ കാര്യ കയങ്ങളില് അങ്ങ് പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ
കട്ടണൊക്കെ മതിട്ട് കാരണം അയ്യ പാലിച്ച സ്ഥാനം നമ്മളിത് താങ്ങാൻ പോണില്ലല്ലോ
ആഹ് അതെന്നെ
നമ്മക്ക് ഒന്ന് ഫോണില് പൈസേറ്റെ അല്ലെങ്കിൽ എന്തെലും സാധനം വങ്ങാന ഒക്കെ അതൊക്കെ ഉണ്ടാവും
വേറെ ഫ്രണ്ട്സ് അങ്ങനെ ഇ ഇതുപോലെ സ്റ്റാറ്റസ് വർക്ക് ചെയ്യുന്നവരില്ല അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ട് പോലെ ആകുവല്ലോ അല്ലാത്തവർക്ക് കൊഴപ്പമില്ല കൂടെ ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല
ഓരിങ്ങട്ടും നോക്കി തരും നമ്മൾ അങ്ങോട്ട് നോക്കി കൊടുക്കൂ
ആഹ് ഇത് കൂടെ വർക്ക് ചെയ്യുന്നവർ കൂടെ പഠിച്ചവരോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ അവര അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല അതുകൊണ്ട് അവർക്ക് അതിനോട് താല്പര്യമില്ല അതൊക്കെ ഒരു എന്താ തട്ടിപ്പാന്നൊക്കെ പറയുള്ളൂ അവർക്ക് അതേ പറ്റി അറിയില്ലല്ലോ
ചെലതിലൊക്കെ നമ്മൾ പെട്ട്കെടക്കണ്ട് ന്നാൽ വല്ല കുഴപ്പമില്ലാതെ പോന്ന
അതെ നമ്മളെന്തെങ്കിലുക്കെ തട്ടി മുട്ടിയ വെറുതെ കിട്ടുന്ന എന്തെങ്കലൊക്കെ വീട്ടിലിരുന്ന് മൊതലാക്കാൻ പറ്റുന്ന മൊതലാക്ക്
കൈ്യള കാരണം ഞാ ക്ലാസിന് പോകണ്ട് എനിക്കിപ്പപ്പോ അതേ കഴിച്ചുള്ളാണ് ഞാൻ എങ്ങനെ നോക്കും എന്റെ താത്താനോട് പറ ഇത് ചെയ് നോക്ക എനിക്ക് എനക്ക് ആവശ്യംള്ളത് ഇതിന്ന് കിട്ടിക്കോളു അന അപ്പൊ കൊല്ലത്തിലൊക്കെ എന്ത വാങ്ങാനൊക്കെ ആണെങ്കില ഓക്കെ അർക്ക ഇതായിക്കോളൂ എന്നൊക്കെ പറയാ ഞാൻ അറിയാംതെ ഇജ്ജോന്ന് പൊയിക്കാറിയ്‌
കിട്ട കഴിഞ്ഞാലും ആൾക്കാര് കിട്ടി കഴിഞ്ഞാലും ചിലർ വിശ്വസിക്കുന്നാവരൂണ്ടാവില്ല
ആഹ് അതാണ് ഞാൻ പറിയി ക്ക് ഇത്ര നേരായിക്കിണ് ഇത്ര നേരാ അടുപ്പിച്ച് കിട്ടണില്ല അടുപ്പിച്ചല്ല കിട്ടണ ഇടയിലെ എപ്പഴലുംങ്ങനെ അയിച്ചരും അപ്പമ്മകത് മതി അതോ കൊണ്ടന്ന്റിയണ മതി ഇങ്ങ ഞാൻ പറയാ ഇനി് ഇതിന്റെ മേലെ കെട്ടി നിക്കാ ഇരുന്നൂറിന്റെ മേലെ മുന്നൂറിന്റെ മേലക്ക് കിട്ടി എന്റെ അക്കൗണ്ടിൽ പൈസ ഒന്നില്ല എന്നുണ്ടെങ്കില് എന്റെൽ അതാന്ന് അറിയണേ അറിയാന്
ആഹ് നമുക്ക് വണ്ടികൂലിക്കെങ്കി വണ്ടികൂലിക്കെങ്കിലും ഉള്ളതാകുന്നുണ്ടല്ലോ.
ആഹ് അമ്മക്ക് പൊട്കെ പൊറത്തൊക്കെ പോകുമ്പോ അമ്മക്ക് എന്തേ വാങ്ങി കഴിക്കാന
ആരോടും കൈ നീട്ടണ്ടല്ലോ പത്തി പത്ത് രൂപയ്ക്ക് വേണ്ടി അത് നമ്മൾ എങ്ങനെങ്കിലും ഉണ്ടാക്കിയാൽമതീല്ലോ ഞാന അങ്ങനെയ ഇപ്പം ഹസ്ബൻഡിനോടാണെങ്കിലും എനിക്ക് എൻറെ അപ്പനോടാണെങ്കിൽ എനിക്ക് ചോദിക്കുന്നതിനോട് താല്പര്യം ഇല്ല ചെറുപ്പത്തിലേതൊട്ട് ഞാന അങ്ങനെ ചോദിക്കലില്ല അപ്പൊ എന്തെലും ഇങ്ങടെ ഇങ്ങടെ തന്നാ അത് മേടിച്ച അത് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ എങ്ങനെങ്കിലും തന്നെ ഉണ്ടാക്കാൻ പറ്റിയ അവസരങ്ങൾ നോക്കും. ഡിഗ്രിയ ഒക്കെ ഞാൻ ഫസ്റ്റ് ഇയർ വരെ നോക്കി അത് കഴിഞ് പിന്നെ എനിക്ക് പോവാൻ പറ്റയില്ല കല്യാണം ഒക്കെ കഴിഞ് പിന്നേ പിള്ളാരൊക്കെ അങ്ങനെ ന്ന് എന്നാ ശെരി പിന്നെ വിളിക്കാവേ
അഹ് ന്നായി